ട്ടോ
ആ കേക്ക സുഖണോ
ആ സുഖമായിട്ടിരിക്കുന്നു
എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ എല്ലാരും സുഖം എല്ലാർക്കും സുഖം എന്താ അടുത്തെ വിശേഷൊക്കെ
ആ ഇവിടെ എങ്ങനെ പോന്നു കാറ്റ് മഴ വെയില് അങ്ങനെ ഓരോ നേരോന്നായിട്ട് പോവാ പിന്നെ എന്താ എന്താ എന്തെയ എന്നും ചുമ്മാരിക്കായിരുന്നാ
ആ ഞാൻ വെറുതെ ഉം
അയ്യയ്യോ
ഇല്ല അയ്നൊന്നും തീരേഷ്
അഹ്‌ഹ് ഹ് ഹ് ആഹാ ഹ്
തൊറന്ന തലവേദനേ ശർദിക്കാനൊക്കെ വരും
ശർദിക്കാന് വരോ ഹോ ഹ് ഹ് ഹ്ഇഹ് എനിക്ക് ത് എ വായിക്കാ വാ ഏതെങ്കിലൊരു സ്റ്റോറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ വായിക്കും അല്ലാത് ചുമ്മാ എല്ലാ ബുക്കും അങ്ങനെന്നൊക്കെ വായിക്കെന്നുല്ല എനിക്ക് കൂടുതലും പാ കേക്കാനാണിഷ്ടം സിനിമെലെ പാട്ട് കളൊക്കെ ഉം അടുളക്കളേല് ജോലി ചെയ്യുമ്പഴായിരുന്നാലും പാട്ടിട്ട് വച്ചിട്ട് നി അപ്പൊ പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ആ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര കൊറച്ച് മടിയാണ് നമുക്ക് ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്ന പോലെ തോന്നും അപ്പൊ പാട്ടൊക്കെ ഇട്ട് വെയ്ക്കുമ്പോ പെട്ടെന്ന് ജോലി കഴിയും ആ പിന്നെ ചെല ഫോ ചെല ആഹാരം നമ്മള് സമാധാനത്തെ ഇഷ്ടത്തോടെ വെച്ച് കഴിഞ്ഞാ അതിന് രുചിയും കാണും ഈ ആർക്കോ വേണ്ടി വെക്കുന്ന പോലെ വെക്കുമ്പോ അത് അതിനനുസരിച്ചായി പോവും അങ്ങനേക്കെ ഒണ്ട് ഉം ഇയാള് കുക്കെയ്യോ
ആ ഞാൻ ചെറുതായിട്ടൊക്കെ ചെയ്യും ഇപ്പൊ എന്താ പറയാ കപ്പ്സ് ഉണ്ടാ കപ്സുണ്ടാ വെക്കലിണ്ട് എടക്കിടക്കൊക്കെ
ആഹാ
അങ്ങനെ കടികള് വെറൈറ്റിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടാണ്
ഉം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒണ്ടാക്കുമല്ലേ
ഉം അപ്പൊ ഇന്നലെ ഞാന് നെയ് വട ഉണ്ടാക്കി പിന്നെ അതിന് കൊറച്ച് മുമ്പ് എന്താ ബർഗറ് അങ്ങനെ എന്തേലും അങ്ങനെ മൂഡിനനുസരിച്ച് ഉണ്ടാക്കും
ഉണ്ടാക്ക യൂട്യൂബ് നോക്കി തന്നയാണോ
ഏ യൂട്യൂബില് നോക്കി ഉണ്ടാക്കാനുള്ളക്ഷമയൊന്നുല്ല എനിക്കിങ്ങനെ ഇപ്പ സിനിമ കണ്ടാ തന്നെ ചെല സിനിമ ഞാൻ പകുതിക്ക് വെച്ച് നി നിർത്തിപ്പോവും കഴിഞ്ഞ് എന്തോ ക്ഷമയില്ല
ക്ഷമയില്ല പക്ഷെ ഞാനൊക്കെ ആണെങ്കി സിനിമ അഡിക്റ്റ് ആണ് ഒരു ദിവസം ചുമ്മാ ഇരുന്ന രണ്ടും മൂന്നും സിനിമയൊക്കെ കാ ണും ആ അങ്ങനെയാണ് എനിക്ക് എനിക്ക് ടെലിഗ്രാമിലൊക്കെ പുതിയ സിനിമേക്കെ കിട്ടും എന്ന് വെച്ച ഇറങ്ങണതല്ല ഒ ടി ടി വന്ന സിനിമകൾ അപ്പഴത്തേക്കും അതൊക്കെ ഇരുന്ന് ഏ വരണതനുസരിച്ച് കാണും ഭയങ്കര ഇഷ്ട ആണ് പ്രത്യേകിച്ച് ഈ ത്രില്ലറ് ഗോസ്റ്റിന്റെ പ്രേതത്തിന്റെ അ ങ്ങനത്തൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാണ് ആ
എനിക്ക് അങ്ങനെ ഇഷ്ടല്ലാ സിനിമയൊന്നും കാണണത് പിന്നെ
ഇയാക്ക് ഇഷ്ടൊള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്
ഇഷ്ടൊള്ള കാര്യം എന്തോയ്ച്ചാ വീട്ടില് ഒറ്റക്ക് ഇങ്ങനെ ഇരി ക്ക ആ കയ്യിയില് ഫോണുണ്ടെങ്കി കുഴപ്പല്ല ഇടക്കിടക്ക് റീലൊകാണാന് പിന്നെ എന്താ പറയാ വെറുതെ അങ്ങനെ ചിന്തിച്ച് ഓരോരുത്തരെയും കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് കിട്ടിയ റിഗ്രറ്റ് എന്തൊക്കെയാണോ നമ്മളെ ലൈഫിൽ എന്തൊക്കെയാ പഠി ച്ചേ എന്നൊക്കെ ഇങ്ങനെ കൊറെ അലോയിച്ചിരിക്കും
എന്നിട്ട് അത് അലോയിച്ചിരുന്നു കരയാറുണ്ടാ
കരയാറൊന്നുമില്ല ചെലപ്പോ ഏ സങ്കടൊ ക്ക വരും പക്ഷെ എന്ത എന്ത് ചെയ്യാന അതക്കൊരു പാഠ
ആഹ് ഞാനീ പഠി ച്ച കാലഘട്ടം കഴിഞ്ഞല്ലോ ക്ലാസ്സിനൊക്ക പോയ കാലഘട്ടം കഴിഞ്ഞ് അപ്പഴത്തേക്ക് എനിക്ക് പക്ഷെ എന്റെ പ പത്താം ക്ലാസ് പ്ലസ് ടു എന്റെ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ആലോചിച്ച് എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് അങ്ങ് മിസ്സെയ്യും എനിക്ക് ഭയ സങ്കടം വരും ഫോട്ടോസൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഇനി ആ ലെ ആ നമ്മക്ക് ആ കഴിഞ്ഞു പോയത് കാലം തിരിച് വരൂല്ലല്ലോന്നോർക്കുമ്പോ ഭയങ്കര വിഷമം വരും മാക്സിമം നമ്മളതുകൊണ്ട് പഠിക്കുന്ന സമയം നന്നായിട്ട് അടിച്ചു പൊളിച്ച് പഠിക്കാൻ നോക്കണം
ഉം
പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മെമ്മറീസ് കൂടെ ക്രിയേറ്റ് ചെയ്ത അത്രയും നല്ലത് പക്ഷെ അതില് വേദനിക്കുന്ന ഓർമ്മകള് കൊണ്ട് നടക്കരുത് അത് നമുക്ക് ബുദ്ധിമുട്ടാവും
ഞാനൊക്കെ എന്താ വെച്ചാല് ഏഹ് സ്കൂള്ല് പോണന്നെ ഇഷ്ട്ടല്ലെർന്നു അത്
ആഹാ നന്നായിട്ട് എന്നിട്ട് മാർക്കൊക്കെ ഉണ്ടല്ലോ
പഠിക്ക, പഠിക്കണം പഠിക്കാന് ഞാനിതേപോലെ ലാസ്റ്റ്ക്ക് എക്സാമിന്റെ ഏഹ് മോഡൽ എക്സാം കഴിഞ്ഞട്ട ഞാൻ പഠിക്കലൊടങ്ങിയെ മോഡലേ
അതിന് വേണ്ടി ഒരു ടൈം സമയം മാറ്റിവെക്കുവല്ലേ
ആ അപ്പൊ ഞാൻ പഠിക്കും കാരണം എന്തോയിച്ചാല് മോഡൽ എക്സാമിനെ ഇന്ക് മാർക്ക് കൊറഞ്ഞിട്ട് ഇന്റെ ടീച്ചറിന്നെ ആ എല്ലാ ആ അല്ല എല്ലാവരുടെയും മുമ്പി വെച്ചിട്ടിന്നെ നന്നായിട്ട് കളിയാക്കി
ഹർട്ടായി ഓ
പ്ലസ്ടുന്ന് എന്താ സയൻസ്കാരേം കോമേഴ്സ്കാരേം ഹ്യൂമാനിറ്റീസ് കാരേം എല്ലാർടേം എടെലിട്ട്കാണ്ട് അഞ്ചോ ആറോ അടി തന്നെ അടിച്ച് വരാന്തെലിട്ട്
ചില ടീച്ചര്മാര് കാരണം നമ്മളെ ലൈഫ് തന്നെ മാറും എനിക്കുണ്ടായിരുന്നു പത്താം ക്ലാസ്സില് ഇതുപോലെ കൊറേയെണ്ണം
ഉം
ആ ചിലരൊക്കെ നല്ല സ്നേഹവും അവര് പറഞ്ഞു തരണത് മനസ്സിലാവും അത് പറയാ വേണ്ട രീതിയിലും പറയാം ചിലരൊക്കെ മാറ്റാളു ഓപ്പോസിറ്റിൽ നിക്കുന്ന ആളുടെ മനസ്സിൽ എന്ത് തോന്നുന്ന് പോലുല്ല ആ കുട്ടികളുടെ വയസ്സേന്താണെന്നോ അവരെ മെച്യൂരിറ്റി ലെവൽ എന്താണെന്നോ ഒന്നും ആലോചിക്കില്ല വായില് വരുന്ന പോലെക്കെ പറയും ഞങ്ങളാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയുംംഒരുങ്ങിക്കെട്ടി വരണു ആരെ കാണൻ വരണതാണ് അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഇപ്പോഴത്തെ ആ അപ്പം പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഇത് കേട്ടിട്ട് നിന്ന് കരയും പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ പിന്നും തിരിച്ചിങ്ങനെ എന്തെങ്കിലൊക്കെ പറയോ
ഉം അല്ലാപ്പൊ നോക്കി വക്കാൻ പറ്റോ കൊറേ മേത്തക്കിട്ട് അടിക്കണെലൊക്കെ ഒരു പരിധിയൊക്കെ വെക്കണ്ടേ
ആഹ്
മൂത്തതായാലും ഇളയതായാലും ആഹ് റെസ്പെക്റ്റ് കൊടുക്കണം അതൊക്കെ
നമ്മക്ക് റെസ്പെക്റ്റ് എന്തണോ കിട്ടുന്ന നമുക്ക് അതല്ലേ തിരിച്ചു കൊടുക്ക
കൊടുക്കാൻ പറ്റുള്ളൂ അല്ല വെറുതെ ഒരാക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നയില് ഇപ്പ എന്താ പിള്ളേരെ മനസ്സാ ചേലോർക്ക് പിള്ളേരെ അത്രയും ബു ബുദ്ധിയൊന്നുല്ലാതെ ചില ടീച്ചേഴ്സ്
ഹ് ഹ് ക്ഷേ ചെല ചെല സ്കൂൾകളിലിപ്പഴും അങ്ങനെയൊക്കെ തന്നെ. ചെലടത്തൊക്കെ ഒരുപാട് മാറിയിട്ടൊണ്ട് കാരണം ഇപ്പോ ഞങ്ങളെ നയൻറ്റീൻസ് കഴിഞ്ഞിട്ടൊള്ള പിള്ളേർ ടീച്ചറായിട്ട് കേയറിയപ്പോഴത്തേക്കും അങ്ങനെ കൊറെേ മാറ്റം വന്നേ ട്ടണ്ട്. നമ്മളൊക്കെ പഠിപ്പിക്ക നല്ല ഏജൊള്ളവരൊക്കെയല്ലേ നമ്മളെയൊക്കെ പഠ്പ്പിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടായിര്ന്ന്. പിന്നെ.
പിന്നെ ഓ ബെസ്റ്റ് ഫ്രണ്ട് ത്ര വർഷം ഒന്നാം ക്ലാസ് മുതല് പ്ലസ് ടു വരെ പഠിച്ച്, പന്ത്രണ്ട് വർഷം എടുത്ത ഫ്രണ്ട്ഷിപ്പാ പോയത്.
ഹ ഹ. നന്നായിട്ട് ഷോക്കായി കാണുവല്ലേ ആ പണി വന്ന വഴിയൊക്കെ അറിഞ്ഞപ്പോഴത്തേ ഉം.
ആലോയിച്ചില്ല അങ്ങനൊന്നാവുന്ന്.
അതങ്ങനെയാടാ നമ്മളെ കൂടെ നടന്നിട്ട് നമ്മ നമ്മളെ ഏ റ്റു ഇസെട് കാര്യറി ന്നുള്ള ഒരാള് വേറൊരാളടുത്ത് നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോന്നോ എന്തെങ്കിലും സംസാരിച്ചീന്നറിയുമ്പോഴത്തേക്കും നമുക്ക അത് ഭയങ്കരമായിട്ട് ബാധിക്കും, നന്നായിട്ട് വെഷമം വരും.
ഇത് എന്താ വെച്ചാ എന്താറയാ മറച്ച് വെക്ക്വ എല്ലാ കാര്യങ്ങളും, പക്ഷെ ഞാനതറിയാൻ കൊറച്ച് വെയ്കി പോയി.
ആ അങ്ങനെ.
നല്ല ഇത് മറച്ച് വെക്കുക എല്ലാരും ചോയിക്കും എന്താ എന്നെ കാണുമ്പോ മറ്റോളെവിടെ മറ്റോളെ കാണുമ്പോ ഞാനെവിടെ അത്രക്കു ആണ് എല്ലാർ അത്രക്കും ഫ്രണ്ട്ഷിപ്പാണ്.
ഇയാള് മൂന്നാമതൊരാള് പറഞ്ഞ റയൂവല്ലേ എല്ലാ കാര്യങ്ങളും അവള് പറയാറില്ല ആ അങ്ങനെ ആ. എനിക്ക് എനിക്ക് ഇതുപോലെ ഒര് ബെസ്റ്റ് ഫ്രണ്ട് ഒണ്ടായിര്ന്ന് പിന്നെ ഞാത് അങ്ങ് അക്സപ് ചെയ്ത് വിട്ടു ന്നുച്ചാ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴുണ്ട്, അതായത് അവക്കൊരു റിലേഷൻ ഒണ്ടായി ഞങ്ങടെ കൂടെയൊള്ള ഞാനാണ് ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ കൂടെയൊള്ള എല്ലാവർക്കും ആ ആ അയാളുവായിട്ടൊള്ള റിലേഷന്റെ കാര്യം എവിടെയെങ്കിലും പോയാലോ വന്നാലോ ഫോട്ടോസ് കാണിച്ചു കൊടുക അങ്ങനെയല്ലാം പക്ഷെ ഇവക്ക് ഇങ്ങനൊര് റിലേഷനൊള്ള പോലും എന്റടുത്ത് പറയാത്ത അവള് ന്നിട്ട് അവർക്ക് കാണിച്ച് കൊടുക്കൊക്കെ ചെയ്തിട്ടും അവരടുത്ത് പറഞ്ഞി പറയും എൻ്റടുത്ത് പറയരുതേന്ന് കൂടെ പറയും ഒന്ന് ഇവക്ക് പേ ടിയാണ് എനിക്കാ ചെർക്കനെ ഇഷ്ടവില്ലായിര്ന്ന് അപ്പോ അവക്കൊരു പേടിയായി ഇവൾ സമ്മതിച്ചില്ലെങ്കി ലോ അങ്ങനെ പിന്നീട് ഞാനും ഞാനു ഒര് റിലേഷനിലായിര്ന്നപ്പോ എന്റെ ഇപ്പഴ ഹസ്ബൻ്റ് ആയിട്ടൊള്ള റിലേഷനിലായിരുന്നപ്പൊ എന്റെ ഫർത്താവ് ന്നെ പറഞ്ഞ് അത് അവളെഷ്ടവല്ലേ നീ അങ്ങ് സമ്മതിച്ചു കൊടുക്ക് അവളെന്തേലും ചെയ്യട്ട പിന്നെ ഞാനായി ട്ടറിഞ്ഞിട്ട് ഞാനിട്ട് അതങ് അക്സെപ്റ്റ് ചെയ്തിനി എന്തേലും ചെയ്തിട്ട് പോട്ടെന്ന്. പിണങ്ങാനൊന്നും നിന്നില്ല പക്ഷെ ചോദിച്ചിട്ടൊണ്ട് അതങ്ങനേ വി
പക്ഷെ ചോദിക്കുമ്പോ സത്യം പറഞ്ഞാ തന്നെ ഒരുതാണ് ക്ഷെ ഈ സത്യം പറയാതെങ്ങനെ വീണ്ടും വീണ്ടും അങ്ങന്യൊന്നുല്ലാ ഞാ ഓല് പറയുന്നതിനെ പിന്നും ശരിയാക്കിങ്ങാണ്ട് അമ്മളെ തിരുത്തുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആ ശെരിയാ. നമ്മളെല്ലാം അറിഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നെ അപ്പോഴത്തേക്കും ആ സത്യം പറഞ്ഞാ തീരാവുന്ന പ്രശ്നേ ഒള്ളു
പ്രശ്നേള്ളൂ അവിടെ പിന്നെം കള്ളം
അല്ലെങ്കി അവര് ചിന്തിക്കണ്ടേ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോ എല്ലാം അറിഞ്ഞിട്ടായിരി ക്കണം മറച്ച് വെക്കേണ്ട കാര്യവില്ല, സമ്മതിക്കണമല്ലോ.
ക്കണം.
വീണ്ടും നമ്മുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിലേക്കുമ്പോൾ നമുക്ക് അത് ഒരുപാട് വർഥ ആാവും വിഷമാവും മനസിലാക്കി വയ്ക്കയാ നമ്മൾ ഒരാളെടുത്തും ഓവറ ആായിട്ട് അടി അറ്റ അറ്റാച്ചഡ ആ വരുതടാ
അപ്പൊ അതിനെ പഠിച്ചേ
ഒരു ഗ്യാപ്പ് എല്ലാ റിലേഷനിലും എല്ലാ റിലേഷനിലും ആരുടുത്തായിരുന്നാലും നമുക്ക് അതി നേ ഇറങ്ങി വരാൻള്ള സാഹചര്യം വന്ന് ഇറങ്ങി വരാൻ പറ്റണ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു മനസ്സ് നമ്മള് ഉണ്ടാക്കി വെച്ചിരിക്കണം
ഉം അതെ
നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളു ജീവിത അല്ലേ പല പ്രശ്നങ്ങളും വരും സന്തോഷം മാത്രം ഒന്നും കിട്ടൂല ഈ മുങ്ങീന്താങ്ങ മുങ്ങീന്താും പോുന്ന രിക്കറച്ച ദിവസം സന്തോഷണെങ്കിൽ എവിടെങ്കിലും നിങ്ങനെ രീതിയിൽ വിഷമിക്കാങ്ങങ്ങനെ കൊറച്ച് പ്രശ്നം വരും വരും ഉം അങ്ങനെ ഒരുപാട് കഥയുണ്ട് ഞാനാണെങ്കി ഇന് സമയം കിട്ടുന്ന വിളി കേടാ
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി